ഹലോ ആഹ് കേൾക്കണില്ലേ എന്തൊക്കെയാ സുഖല്ലേ
ആഹ് സുഖാണ് നിങ്ങക്കോ?
ഒ സുഖതന്നെ പണീ ഒ ചെറിഞ്ഞാ പണിയൊന്നുംല്ലല്ലോ കാര്യായിട്ട് ചായടിഒക്കെ കൈഞ്ഞൊ
ആഹ് ചായൊക്കെ കുടിച്ചു കോളേജ് വിട്ട് വന്നപ്പോ അങ്ങനെ ചായ കുടിച്ചു ഫ്രണ്ട്സിന്റെ ഒക്കെപ്പൊ
ഏ അപ്പൊ പിന്നെ എന്താ പഠിക്കണ്?
ഓക്കുപേഷൻ തെറാപ്പി പറഞ്ഞ ഒരു കോഴ്സ് പഠിക്ക
എ ഏ ആ പിന്നെ കൊറെ ദൂരണ്ടോ?
ഏ
വീട്ട വീട്ടിൽന്ന് കൊറെേ ദൂരണ്ടോ?
ആഹ് വീട്ടിലല്ല ങ്ങൾ ച്ച്ച കേരളത്തിന് പൊറത്താ പഠിക്കുന്നത്
ആഹ് ആഹ് അപ്പൊ പിന്നെ ഹോസ്റ്റലിലക്കെ ആ അപ്പൊക്കെ ഫുഡൊക്കെ പൊറത്തുന്ന് കഴിക്കല
ഫുഡ് ആ പൊറത്തന്നെ ഞങ്ങ റൂമിൽ ഇണ്ടാക്കല്ണ്ട് പിന്നെ വേ നേര വൈഗി എണീക്കാചപ്പ പുറത്തുന്ന് കഴിക്കും
അ ആഹ് പിന്നെ ഇഞ് രാത്രിക്കൊക്ക ഒക്കെ ഉണ്ടാക്കണ്ടി വരൂല്ലേ
ആഹ് ഇന്നിപ്പോ ഞാൻ ഉച്ചക്ക് പുറത്തുന്നന്ന് ഇപ്പൊ റൂമിലിപ്പ ഫുഡ് രാവിലെ എണീക്കാ നേരരെ വൈഗ കാരണ ണണ്ടാക്കില്ല പിന്നെ ഉച്ചൊക്കെ ഉണ്ടാക്കിയത് അപ്പ ഞാ പുറത്തുന്ന് കഴിച്ച് ഇപ്പൊ ബാക്കി ഉള്ളോരു ഇണ്ടാക്കിന്ന്. ഇനിപ്പൊ ആ ചോറട കടന്ന വേസ്റ്റ് ആകണ്ട വിചരിച്ചിട്ടിപ്പം രാത്രി ഇവിടുന്ന്ണ്ടാക്കണം
ആഹ് ആ പിന്നെ എത്ര കുട്ടികളാണ് അപ്പൊ ഹോസ്റ്റലില്
ഓ ഞങ്ങള ഹോസ്റ്റലല്ല ഇപ്പൊ ആദ്യ ഹോസ്റ്റല് വന്നപ്പോ നിന്നീന്നത് ഇപ്പൊ കോളേജിന്റെ തൊട്ടപ്പുറ തന്നെ മറ്റ പി ജി പോലെ റൂം കിട്ടിക്ണ് അപ്പൊ അവിടെ നിക്ക അപ്പൊ മൂ മൂന്നാൾക്കാര്ണ്ട് റൂമില്
മൂന്നാൾക്കാര് ലേ
ആഹ്
ഒക്ക അറിണൊലന്നെയാണ്?
ഏ എ ഒക്കെ വേറെ വേറെ ജില്ലയിള്ളേര ആഹ് ചെന്നിട്ട് ആദ്യ ഹോസ്റ്റലിൽ നിന്നിട്ട് അവിടുന്ന് ഇപ്പ നമ്മുക്ക് പറ്റിയ ആൾക്കാര ഉണ്ടാവല്ലോ എല്ല വളരെ അങ്ങനെ കമ്പിനി ആയിട്ട അങ്ങനെ മാറിയൊരാ
പിന്നെ അതെത്ര കൊല്ലത്തെ കൊഴ്സ
അത് ന നാലര കൊല്ലത്തെ അദ്ദൊരു നാലര കൊല്ലെന്നു ഇപ്രാവ്ശ്യം മുതൽ അത് അഞ്ചു വർഷ അഞ്ചു വർഷാക്കി.
തന്നെ
ആ അപ്പൊ അ ഒ എൻ ഒക് ഈ ല്ലെ വെയ്യാത്ത കുട്ടിയാളൊക്കെല്ലേ. ഈ മറ്റെ ഓ ട്ടിസം പിന്നെ ആഹ്. പിന്നെ ഡൗൺ ഡൗൺ സിംഡ്രണ്ട് ചെല കുട്ടിയൾ ഒരു വട്ടമൊഖക്കയ്ട്ട്ള്ള കു ട്യോൾ ആ പിന്നെ ഈ കു ചെല കുട്ടിയൾക്ക് ഉണ്ടാവും ഹ് പത്ത് വയസായി ഹ് ഹ് ഒര് ഒരു മാസയിട്ടുണ്ടാവും അല്ല പത്ത് മാസ ആയിട്ട കുട്ടി ന ന നടക്കണ്ടല്ലെ ഒരു വർഷം ഒരു വയസ്സാവുമ്പോ നടക്ക ചെല കുട്ടിയൾ നടക്കൂല അപ്പൊ അങ്ങനെ വൈകീട്ട് വരുന്നവരെ അധിക ഏ ക്കെ ട്രീറ്റ് യ്യ പിന്നലോ ചെല കുട്ടിള് ഒം നല്ലം വ ഓടി താക്കി ഓൻ പറഞ്ഞ തീരെ ഇങ്ങട്ട് വിളിച്ചാൽ അങ്ങട്ടന്നെ പോയി ണ്ടിരിക്ക അങ്ങത്തെ ആഹ് അ അങ്ങൻത്തെ അങ്ങനെയുണ്ട് പിന്നെ ആ പിന്നെ സ്ട്രോക്ക് വന്നോരൊക്കെ ഉണ്ടാവൂലേ ആഹ് അങ്ങൻത്തോര് നോക്കും അങ്ങനെ ഓരോ അസുഖം വന്നോരുണ്ട് പിന്നെ ഈ ഏ ആക്സിഡന്റായോരൊക്കെ ആ അങ്ങൻത്തെ ആൾക്കാരൊക്കെ. തെറാപ്പി ചെയ്യ്ണത്
ആഹ് ആ അപ്പൊ അഉടെ വർക്ക് യ്യാണ്ല്ലേ.
നി പ്പ പഠിക്ക നാല മൂന്നാം വർഷം പഠിക്കാ
ആഹ് മൂന്നാം വർഷം അപ്പൊ പഠിപ്പിനെന്നെ എത്ര വർഷം ഇണ്ട്ലെ?
ആ പഠിപ്പിന് ഹ് നാലര വർഷണ്ട്.
ഹ്മ് അപ്പൊ ആ അയിന് ഫീസൊക്കെ എങ്ങനെ?
ഫീസ് ഇപ്പോ ഫസ് ഞങ്ങൾ വന്നപ്പോ ഡൊണേഷൻ ഉണ്ടായിന്നു കാരണം കേരളത്തിന്ന് പൊറത്ത് പട് പഠിക്ക ള്ളായ കാരണം അപ്പൊ ഒരു ലക്ഷം ടൊണേഷ പിന്നെ മാസം സിറി ഒരു കൊല്ലത്തില് ഒരു ലക്ഷത്തി ഇരുവത്തയ്യായിരം ഉർപ്യ ഫീസ്.
ആഹ് ജോലിയൊക്കെ അവര് തെരോക്കാരലെ
ആഹ് ജോലിയൊക്കെ അവര് തരും ഇപ്പൊ പിന്നെ ഹ് എന്താ ഇവിടെ വെ ഡോക്ടർന്നുള്ളത് ഫ്രണ്ടിൽ നമുക്ക് പേരിന് മുന്നിൽ വെക്കാന്ന്ള്ളയിക്ണ് ഡോക്ടറിന്റെ പോൽത്തൊര് സ് സാനണ്ട് ആദ്യ ആങ്ങനെണ്ടായിന്നില്ല അപ്പൊ ഇപ്പോ ഫീ സ് രം ഒരു കൊല്ലത്ത് രണ്ട് ലക്ഷം ഡോണേഷന് മൂന്നും നാലും അഞ്ചും ക്കെ അയിക്ണ്
ആ ആഹ് പിന്നെ അയിന്റെ മുന്നേ ന്താ പഠിച്ചീനു
അയിന് പിന്നെ പ്ലസ് ടു ഇത് പ്ലസ് ടു കൈഞ്ഞ്ട്ട് നേ നേരെ വന്നാ ഡിഗ്രി നാട്ടിൽല്ലോരെ ഡി ഗ്രി പഠി പഠിക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ നോക്കി ഇതാവുമ്പോ ഹ് ജോ ഇത് കൈഞ്ഞാ വേഗം ജോലി കിട്ടും. ഡിഗ്രി ആവുമ്പോ നമ്മൾ അയിന്റെ പി ജി ഇടുക്കണം പിന്നെ വേറെ എന്തെങ്കിലൊക്കെ ചെയ്യണ്ടേ പ്പ അത് നോ വിട്ടിട്ട് ഇങ്ങനെ വന്നു
ആഹ് കൊറെ കുട്ടിയളൊക്കെ ഉണ്ടാവൂലേ?
ആഹ് മലയാളിസൊക്കെ അധികം മലയാളിസന് അധികംള്ളത്.
തന്നെ ഉം പിന്നെ എല്ലാർ ക്കു ജോലി എന്തായാലു ഓല് ഒറപ്പാലെ
ആഹ് ജോലിയെന്നെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലത്ത് എന്താ ഇത്ണ്ട് കൊ ടെ ക്ലിനിക്കുൾ ഇങ്ങനെണ്ട് അതിലും അധികം പൊർ തമിഴ്സാ അവിടെ വർക്കയ്യ്ണത് ഇപ്പൊ മലയാളിസൊന്നും ആരും ഇങ്ങൻത്തെ ഈ കോഴ്സ് എടുക്കാത്തോണ്ട് അപ്പൊ ഹ് ആഹ് ഞമ്മക്ക് ണങ്കി ചെയ്യാം പിന്നെ വേണെങ്കി നമ്മുക്ക് വേണെങ്കി സ്വന്തായിട്ട് ഒരു ക്ലിനിക്കൊക്കെ തൊടങ്ങാം.
ആ അങ്ങനൊക്കെ ഉണ്ട്ലെ ഉം പിന്നെ മയണ്ടാ അവിടെ
ഏയ് ഇവിടെ മയല്ല്യ ഇവിടെ ഇപ്പം മഴക്കറുണ്ട് നാട്ടിൽ മയ നല്ല മഴ ആണെങ്കി ഇവിടെ നല്ല ഉച്ചക്ക് നല്ല വൈലാ ചെലപ്പപ്പെളെങ്കിലുമൊക്കെ പിന്നൊരു മഴക്കാറു പോലുണ്ടാവും അല്ലെങ്കിൽ രാത്രിയ്ക്കെന്തേലും രാത്രി എപ്ളേങ്കിലൊക്കെ പെയ്യും എന്നാലും പിറ്റേസം ആവും ചൂടാ
അല്ലെങ്കിലും ഇപ്പ അയിന് കാലാവസ്ഥ ജൂണൊന്നും മയക്കാ മായേന്നും ഇല്ലല്ലോ അല്ലേ
ആഹ് ഇപ്പില്യ ഇവിടെ വേ ഡിസംബറാണ് മയൊക്കെ പെയ് പെയ്യാ ആഹ് ആഹ് ടൈമിലാണ് നല്ല മഴണ്ടാവ സെപ്റ്റംബർ ഡിസംബർ ഒക്കെ ആ ടൈമില്
ട്ടിനെ അപേക്ഷിച്ചും അങ്ങനെ മയല്ലല്ലോ ജൂണും ജൂലൈലും ഒന്നും
ആയ് ആയെ ആഹ് ചെല ഭാഗത്തു കാണാ റെഡ് അലേർട്ട് ന്നൊക്കെ വരുമ്പം ഞങ്ങള് വിചാരിക്കു അവിടെ നൽ
എവിടെ മായൊന്നുല്ല ന്നൊക്കെ നല്ല വെയിലാണ്
സാധാര്ണങ്ങനല്ലല്ലോ ജൂണൊക്കെ ആവുമ്പം നല്ല
ഉം അയന്നെ ആദ്യൊക്കെ അങ്ങനല്ലേ
ആഹ്
പിന്നെ കൊർച് മയ ആയാലും റെഡ് അലേർട്ടും വറലും ഒക്കെ ആയിട്ട് ലീവു ന്തോക്കെല്ലേ സ്കൂൾ നോതൊക്കെ ല്ലോണം പെയ്യൂല്ല
ആഹ് ആഹ് അഹ്
കുന്നും മലയൊക്കെ നെരത്തൂണ്ടേ മയ പെയ്താലും താണ്
ആഹ് അയ് ശെരിയാ
ഉം വള്ളൊന്നും
ങ്ങളടെ പോയണ്ടോ എടുത്തൊക്കെ
ആഹ് പൊയോക്കെണ്ട്
ഏഹ് അപ്പൊ പ്പം മീൻ പിടിക്കലൊക്കെണ്ടോ ആൾക്കാര് മയ ഇപ്പൊ ഒരു മഴ പെയ്തപ്പോ ആൾക്കാര് കുറെ മീനൊക്കെ പിടി
ആഹ് മീനൊക്കെ പിടുക്കലുണ്ട് ചൂണ്ടലിടും വലേടാൻ പറ്റൂലല്ലോ നല്ല വെള്ളത്തില്
ആഹ്
ടെല് വെള്ളം കമ്മ്യാഉമ്പളാണ് ചൂണ്ടല് ഇടും കലങ്ങിയ വെള്ളത്തില് ചൂണ്ടലിട്ടാ വേ മീനു കിട്ടും
ആഹ് ണ ഞങ്ങളവിടെ ഈ ഈ ഇപ്പം ഫസ്റ്റേ പെയ്യ്ണമഴേലാണ് ആൾക്കാര് വല ഇട്ടിട്ടൊക്കെ മീൻ പിടിക്കുന്നതാണാ മീനൊക്കെ ഇങ്ങനെ നല്ലത് വെള്ളം ചാട്ണ പോലെ ചാടീറ്റ് മീനെ കൊട കൊടൊക്കെ വെക്
ആഹ് അങ്ങനെ ആഹ് അങ്ങൻത്തെ ചാട്ടത്തിലൊക്കെ കൊടക്ക ക്ക ഈ ആഹ് പൊയന്റെ നടുവിലൊന്നും പോയാ അങ്ങനെ വല ഇടാനൊന്നും പറ്റൂല അങ്ങനെ ഈ കൊ ചെറുതായിട്ട് വെള്ളം വരുന്ന പാടത്തുകൂടി
ആഹ് ആഹ് അങ്ങനെ
ക്കേ
അങ്ങനെടൽ
അങ്ങനൊക്കെ മീൻ പിടുക്കാ
അപ്പം പൊഴമീനൊക്കെ ഇഷ്ടാ കഴിക്കാന്
ഉം പൊഴമീന് വല്ല്യ ഇഷ്ടൊന്നൂല്ല്യ
ആഹ്
പൊഴാമീന് തീരെ ഇഷ്ട്ടണ്ടായിന്നില്ല ആദ്യോന്നും ഇപ്പങ്ങനെ ചെറുത്തായിട്ട് കൂട്ടലൊടങ്ങിയിട്ടൊള്ളു ന്റെപ് ഇപ്പ നല്ലോണങ്ങനെ മീമ്പിടിക്ക്ണ ആളെന്നേണ് പൊയന്റെ വക്കത്തന്നെ ആവോണ്ട് ഉം ഉം കിട്ടും പിന്നെ മാരി പാടത്തിലൊക്കെ വെള്ളണ്ടാവുമ്പോ അങ്ങനെ വെള്ളം ചാടുമ്പോ ഓരോ ഇതി കൂടെ ചാലിക്കൂടങ്ങനെ കൊടൊക്കെ വെച്ചോട്ത് അങ്ങനെയൊക്കെ പിടിക്കല്ണ്ട് പിന്നെ വള്ളം വറ്റുമ്പ അതേമാതിരി അങ്ങനൊക്കെ കിട്ടോലൊ നല്ലോണം ആഹ് ഉം അങ്ങനൊക്കെ പിടിക്കലുണ്ട് മീനൊക്കെ പിടിക്കുന്ന ആൾക്കാരന്നേണ്
ഉം ഇന്നെന്തേയ്ന്ന് ഉച്ചക്ക് എന്തേ
ഉച്ചക്ക് ബീഫ് ബീഫും മത്തന്റെല ക്കറിം ഇലക്കറിയും ആഹ് ബീഫ് വരട്ടിയത് പിന്നെ എങ്ങനെ വീട്ടില് പച്ചക്കറികളൊക്കെ ഉണ്ടോ
ആഹ് വീട്ടിലുണ്ട് വീട്ടിൽ കൃഷി ചെയ്യാൻ വീടിന്റെ തൊട്ടപ്പുറത്തു പാടമൊക്കെ ആയതു കാരണം ഇങ്ങനെ ഓരോരുത്തർ അവിടെ കൃ ഞങ്ങളുടെ സ്ഥലത്ത് വേറെ ആൾക്കാര് ഇങ്ങനെ വെക്കുമ്പോ അങ്ങനെ കിട്ടും പിന്നെ വാഴകൃഷി പിന്നെ എന്താ മാങ്ങി റംബുട്ടാൻ അങ്ങനെയൊക്കെ ഓരോന്നുണ്ട്
ആഹ് അങ്ങനൊക്കെ ഇവിടെണ്ട്
ആഹ റമ്പൂട്ടാനൊക്കെ ണ്ടായിന്നോ
ആ റംമ്പുട്ടാൻ ഉണ്ടായിന് ഇപ്പ സ സീസൺ അല്ലേ ക ഇവിടെ ആദ്യ ണ്ടായി ഇവിടെപ്പൊ കഴിഞ്ഞ മട്ടായിക്കണ്
ആ
പിന്നെ എല്ലാർക്കും അങ്ങനെ അറുത്ത് കണ്ട് കൊടുത്തുപടൊന്നും അങ്ങനെ ഇല്ല എല്ലോടത്തന്നും റംമ്പുട്ടാനൊന്നുല്ല അപ്പൊ കാണുമ്പോ എല്ലാ
ആഹ് ഞങ്ങളവിടെ റംമ്പൂട്ടാനൊക്കെ ണ്ടായിട്ട് ആൾക്ക ക്കാർ കാണാതെ പറിച്ചിണ്ട് പക്ഷെ അങ്ങടെ അധികം എല്ലാരുടെ അടുത്തുണ്ട് ഇവര് നമ്മടെ മുറ്റത്ത് വെള്ളം ചോദിക്കും വെള്ളത്തിന് വരും കുട്ടികളൊക്കെ കാണാതെ അറുത്തു കൊണ്ട് പോവാ ഒരു പട്ടം കൊടുത്ത തന്നെ പിന്നെ കുട്ടികൾ വീണ്ട വന്നിട്ട ചോദിക്കാതെടുത്തോണ്ട് പോവാ അങ്ങനൊക്കെ
ഏ ഇവിടെ അങ്ങനെ ഒന്നും ഇട്ത്ത് കൊണ്ടാവലോ ഒന്നുല്ല ങ്ങൾ എങ്ങനെ നെറ്റിടലുണ്ടോ
നെറ്റ് ഇടലില്ല നെറ്റ് ഇട്ടാൽ എന്താ നനച്ചീറ ഏതൊരു പക്ഷി എന്താ സാധ അ വന്നിട്ട് ആഹ അങ്ങനെ വന്നിട്ട് ഇതാക്കി ആ അത് പിന്നെ ഇടലില്ല
ആ ഇട്ടാലോ കൊയപ്പം
ആ അത് പക്ഷി വന്ന കാരണം പിന്നെ ആകെ ഒരുമാതിരി ആയ കാരണം പിന്നെ ഇട്ടിട്ടിരുന്നില്ല ചെലോ അത് ഈ പുഴവക്കത്ത ആയ കാരണകും
ഉണ്ടലാണല്ലോ അല്ലേ
ആ ത് വല ഇട്ടപ്പ അങ്ങനെ കുടുങ്ങിട്ട് നിന്നിട്ട് അപ്പ തന്നെ കുറച്ച് ഇസം കിഞ്ഞപ്പ തന്നെ പിന്നെ ഊരി അത് ഈ പക്ഷികള് അങ്ങനത്തെക്ക ഓരന്ന് വന്ന് കഴിഞ്ഞിട്ട് ഒരു അത് ച്ചത് അത്തടന്നിട്ടൊക്കെ ആ കുടുങ്ങീട്ട് ആഹ അങ്ങനെ ആക്കി പിന്നെപ്പോ പറഞ്ഞാല് ഫസ്റ്റിലുണ്ട് ഇവിടെ അധികം എല്ലാ എല്ലാരു സ്ഥലത്തും ഇങ്ങനെ ഓരോരുത്തർ പറിച്ചു കൊണ്ടോകല അപ്പൊ നമുക്ക് വീട്ട ട്ടോൾക്ക് ഇവർക്ക് അധികം കിട്ടില്ല ഒരാണെങ്കിൽ വേറെ ചെറിയ അപ്പുറത്ത് വീട്ടിലെ കുട്ടികളോട് പറയും അത് നി ആയി തരാ പരിമ്പോത്തിന് വേറെ ആൾക്കാര് വന്ന് പറിച്ചോണ്ട് പോയിട്ടുണ്ടാകും ഓരോ കുട്ടികളും ഇങ്ങനെ എപ്പോഴും ചോയിക്കും അപ്പൊ നല്ലയിറ്റ് കൊടുക്കാ വിചാരിക്കുമ്പോ ഇങ്ങനെ ണ്ടാവും ആയിത് പാടത്തൊന്നുണ്ട് അത് ങ് പക്ഷെ ഇപ്പൊ തുടങ്ങി എപ്പോഴും പച്ചക്കളറാണ് ഈ ലാസ്റ്റ് ആവുമ്പോളാണ് അത് ആവുക
ഏ
പിന്നെ ചെറിയ മരങ്ങൾ ഇപ്പ അടുത്ത് നമുക്ക് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുമ്പോ അങ്ങനത്തെ മരങ്ങളുണ്ട്
ആ ആ അപ്പൊ ങ്ങക്ക് വിൽക്കാൻ മാത്രൊക്കെ ണ്ടാവുല്ലോ
ആഹ അതുണ്ടാവും പക്ഷെ അപ്പുറത്തെ കൊറെ ആൾക്കാരുള്ള കാരണം എല്ലാർക്കും ഇങ്ങനെ കൊടുക്കല
ഉം അങ്ങനൊട്ടല
ആഹ ചിലവര് വിൽക്കണ് അവിടെ ഇവർ ഉ എന്നാ ശരി എന്നാ
ആ ശരി ശരി
ഹലോ
ഹലോ
കട്ട്‌ ചെയ്യണില്ലേ
ആണ്ട്ണ്ട്
ആഹ്